ഹലോ കേൾക്കാവോ
കേൾക്കുന്നുണ്ട്
ആ ഒന്ന് സൗണ്ടില് പറയോ കേൾ ക്ന്നില്ല കേള് കോറവാണ് ആ അപ്പ ഇപ്പൊ ക്യാ കേൾ ക്ന്ന്ണ്ട് ആ പറയൂ എവി വിടേണ് എന്തൊക്കെണ്ട് വിശേഷം ഭക്ഷണൊക്കെ ആയോ
ആ ഭക്ഷണ ആയി കഴിച്ചിട്ടില്ല
കഴിച്ചിട് ഇല്ലലേ എപ്പോഴാ കഴിക്കല് നേരം വൈ ഇപ്പം നല്ലോണം
ആ കൊറച്ചൊക്കെ നേരം വൈകും
രാവിലെ എങ്ങനെ ചായോക്കെ നേരത്തെ കുടിക്കുവോ അല്ലെങ്ക ല് നേരം വൈകിട്ട് ആണോ കുടിക്കല് ആ ഞങ്ങള് ഞങ്ങള് നേ ത് കുടിക്കാറുണ്ട് രാവിലെ അതേപോലെ തന്നെ നേരത്തെ ചായ കുടി ഒരേഴ് മണികേ ആക്ക ആവുമ്പത്തിന് ചായ കുടി പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങള് പിന്നെ ഒരു പത്ത് മണിക്കെ ആവുമ്പോ പിനിം വേഷക്കാൻ തുടങ്ങും പതിനൊന്ന് മണിക്കൊ ആകുമ്പോതിന് ഒരു വിധം പണിയൊക്കെ കഴിയ്മ്പോതിന് പിന്നെ നമ്മള് കഞ്ഞി കുടിക്കും അത് കഴിഞ്ഞാ പിന്നെ ഉച്ച ഒരു രണ്ടരക്ക ആവും ചോറ് തിന്നണെങ്കി എങ്ങനെ അങ്ങനെ അത്രയും നേരം വൈകോ ഇങ്ങള് തിന്നാന്
ഇല്ല രണ്ടരെന്നും ആവൂല്ല ഒരു മണി രണ്ട് മണീന്റെ ഉള്ളിലൊക്കെ
തിന്നുല്ലേ ഉം ഉം പിന്നെ എങ്ങനെ വൈകുന്നേരം ചായ ഏ എന്തെങ്കിലോക്കെ ഉണ്ടാക്കുവോ പലഹാരങ്ങൾ എന്തെങ്കിലോ ഒക്കെ ണ്ടാക്കുവോ
ചെല ചെലപ്പോക്കെ ഞാ അപൂർവൊക്കെ ഉണ്ടാകോള്ളൂ ഇല്ലെങ്കി ഒന്നും ഉണ്ടാക്കു
ഇണ്ടാക്കൂലല്ലേ ഞങ്ങളും അപൂർവങ്ങളിൽന്നെ ഇണ്ടാക്കലോള്ളൂ നോമ്പിനൊക്കെ ഇണ്ടാക കുട്ടോ പിന്നെ നോമ്പിനൊക്കെ ഞങ്ങളെ വീട്ടില് അധികം രണ്ടു തരം പലഹാരം തന്നെ വേണം അവിടെ എങ്ങനെ നോമ്പിന
ഇവിടെ എന്തേലും ഒന്ന് നിർ ബന്ധാണ്
ഒന്ന് നിർബ ഡാണ് ലേ ആ ഞങ്ങൾ ടെ രണ്ടെണ്ണം എന്താ ഇണ്ടാക്കലുണ്ട് ഏ പിന്നെ ചെല ദിവസങ്ങളില് ഒന്നേ ഉണ്ടാക്കലൊള്ളൂ കൂടുതൽ രണ്ടെണ്ണംണ്ടാ ക്കുന്ന ദിവസങ്ങളിൽ ആ നോമ്പിനൊ അല്ലാത്ത ദിവസങ്ങളില ക്കെ എപ്പഴെങ്കിലും ഉണ്ടാ ക്കലൊള്ളു ഇതേ പോലെ തന്നെ ആ ആ മയക്കാലത്തൊക്കെ എങ്ങനെ ഏണ് ഉം പൊരിക്ക ട്യൊക്കെ ഭയങ്കര രസമായിരിക്കൂല്ലെ ചൂ ചൂടുള്ള ചായക്ക് മൊരിഞ്ഞ വടകളൊക്കെ നല്ല രസം ഉണ്ടാവൂലേ മഴൊക്കെ പെയ്യുമ്പോ അതിനോടൊക്കെ പ്രത്യേക ഒരു താൽ ണല്ലോ നമക്ക് ആ അതാണ് നിങ്ങൾ കൊറച്ച് ഒറക്കനെ പറയണം ട്ടോ കേൾക്കാന് നല്ല ആ കുറവുണ്ട് അതാണ് ആ പിന്നെ എങ്ങനെ വീട്ടിലെങ്ങനെ കൃഷികളൊക്കെ ഇണ്ടോ
കൃഷി അങ്ങനെ കാര്യാട്ട് കൃഷിയൊന്നുമില്ല എന്നാലും ചെറുമട്ടത്തിലൊക്കെ ഇങ്ങനെ ആഹ് ചെറുമട്ടത്തി ലിങ്ങനെ ഞമ്മക്ക് ആവശ്യല്ല എങ്ങനെ
ആ പച്ച് ആ പച്ചക്കറികള് ല്ലേ ആ ഞങ്ങള വീട്ടിലുണ്ട് ച്ചതേപോലെ തന്നെ ത ആ വാഴ ഞങ്ങൾതും ഉണ്ട് അതേപോലെ തന്നെ കരിയേപ്പിന്റെല കരിയേപ്പിന്റെ എല അതേപോലെ തന്നെ ഉം എന്താണ് വെണ്ട ക്ക വൈ തന തക്കാളി മുളക് മുളകൊക്കെ ഇഷ്ടം കണക്കിലുണ്ട് ചീരാ മൊള ക്കായിട്ടും പിന്നെ നമ്മളെ മറ്റേ മുളക്ണ്ടല്ലോ കാന്താരി മുളക്
കാന്താരി ആഹ്
ഷ്ട്ട കണക്കിലുണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളവിടെ അവിടെ നറച്ചുണ്ട് അതേപോലെ തന്നെ തുറ്റുണ്ടാവും ചെയ്യും അത് അതാണ്. അവിടെ ഇങ്ങനെ മുളകൊക്കെ കൃഷി ചെയ്യാറുണ്ടോ?
ആ ഇവിടെയും മുളകൊക്കെ ഇണ്ട്.
കിണ്ടല്ലോ ഒരു വേറൊരു കളറ്ള്ള മുളക് പച്ചമുളക് അതേപോൽ ത്തന്നെ ഒരു മുന്തിരിന്റെ കൊല പോലത്തെ നീലമുളക് അതൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലോ. ആ അതെ ഞാൻ ഇതുവരെ കണ്ട്ണ്ന്നല്ല പ്പത് ഇതുവരെ ഒന്ന് കൂട്ടി നോക്കി ട്ടു പോലു ഇല്ല ആക്കെ കറയിലിടണ മുളകന്നല്ലേ?
ആഹ് ആണ് നല്ല എരു നല്ല എരുണ്ട് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഒരു പ്രാവശ്യം വന്ന പ്പൊ കൊണ്ടന്ന് അങ്ങൻ
ആഹ് കുഴിച്ചിട്ട് ഇണ്ടായോ ഉണ്ടായില്ലല്ലെ ഈ പച്ചക്ക പച്ചക്കറികൾക്കൊക്കെ കൂടുതലും വെയിലും കൾ വേണം ഇവിടത്തെ പച്ചക്കറികളൊക്കെ അതേപോലെ തന്നെ ഞങ്ങള് എന്ത ചെയ്യും വളം പീ ഇതേന്ന് വളട്ടു കൊ വാങ്ങിയാണ്ട് ഒന്നാകെ ട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ത ക്കാളിയൊക്കെ ഒരിയാതി ഒക്കെ കൊഴഞ്ഞ് നിക്കാ. ഇപ്പൊ തക്കാളിയൊക്കെ എന്ത് ചെയ്ത് അറിയോ മരം പോലെ മേലെ പോയിണന്ന് വെച്ചാൽ ഒര് തക്കാളി പോലും അതിമ്മ ഉണ്ടാവണില്ല. ഇനിയിപ്പോ വള ഏറിയോ ണ്ടാണോന്നും അറിയൂല. എന്താന്നൊന്നും പറയാൻ പറ്റൂല.
ഇതിലന്നെ ഇട്ട് കൊടുത്താല് കേടരും പറയണേക്കാരം കുറച്ച് വിട്ടിടണല്ലോ. ആ കൊറച്ച് സ്പേസ് ഇട്ട്ങ്ങാണ്ട് വിട്ടോ എന്നാലും ഉള്ളോലോ ഉണ്ടാവ.
ആ അങ്ങനെ പിന്നെ ഇവിടെ വായൊക്കെ ഉണ്ട് കേട്ടോ വായ അതേപോലെ തന്നെ ഏ എന്താണ് മറ്റേതല്ലെ മൈസൂർ പഴം അതേപോലെ തന്നെ പൂവമ്പയ ഉം അങ്ങനത്തെ അതൊക്കെ ല്ലേ അങ്ങനത്തൊക്കെ ഇഷ്ട ഇതൊക്കെയാണ് അങ്ങനൊക്കെ ഉണ്ട്ലെ വീട്ടിൽ ചെടികളൊക്കെ ഉണ്ടോ പിന്നെ
അല്ല ചെടികൾ ഇവിടെ വല്ലാതല്ല അത്
ഏ ചെടികളൊക്കെ ഇഷ്ടാണോ എങ്ങനെ ഇഷ്ടമുള്ള ആളാണോ ചെടികളൊക്കെ കാണില്ലേ ഇപ്പൊക്കെ ചെടി ചെടികളൊക്കെ മഴ മഴകാലം ആയതോടെ കൂടി ഇപ്പ ചെടികൾ ഒകെ റോസിന്മേലൊക്കെ പുഴുക്കൾ നിറഞ്ഞ കിടക്ക ഞാനൊക്കെ ഇപ്പം കുറച്ചു നേര ഇ മുന്നേ അങ്ങോട്ട് റോസ് നോക്കിയപ്പോ മഴ ആയപ്പോ നമ്മളൊക്കെ ഇറത്തെടുത്തല്ലോ എന്താണ് ചീയണ്ടന്ന് വിചാരിച്ചിട്ട് ഈ പോപീസ് അങ്ങനെ മഴയത്ത് ഈ വെള്ളത്തണ്ടുകൾ പോലത്തുള്ള ചെടികളൊക്കെ നമ്മള് കൂടുതലും മഴ പെയ്യുമ്പോ നമ്മളൊക്കെ ഇറത്തെടുത്ത വക്കല്ലോ
ആഹ പോപീസ് ച്ചിയ്യുവല്ലോ മഴ പെയ്താല്
അത് നല്ല അതിന് നല്ല വെയിൽ വേണേന് പൂവിടണമെങ്കിൽ നിക്ക് ഭയങ്കര ഇഷ്ട അത് ഞങ്ങളോട് ആദ്യൊക്കെ ഇപ്പൊന്നുമല്ല ആദ്യൊക്കെ ഞങ്ങളുടെ വീട്ടിൽ പന്ത്രണ്ട് പതിമൂന്ന് തരം പൂക്കൾ തന്നെ ഉണ്ടന് വെള്ള അങ്ങനെ പല കളറൽ ആയിട്ടുള്ള ഇത്ണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെൊന്നുമല്ല ഇപ്പ ഞങ്ങളുടെ വീട്ടിൽ അധികം മണ്ണില്ല മണ്ണ് കുറവാണ് അപ്പൊ അങ്ങനെ വളം മാറ്റി കൊടുക്കണം അതിനൊക്കെ മണ്ണ് അതേപോലെ തന്നെ മാറ്റിക്കൊടുക്കണം അതേ പിന്നെ എനിക്ക് പിന്നെ കടലാസ് പൂ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ വീട്ടിലുണ്ടോ കടലാസ് പൂ
ആ്ദ്യൊക്കെ കൊറുണ്ട് ഇനിയിപ്പൊ കൊറ വെട്ടിക്കഴിഞ്ഞ
എന്ത് കളറെനി എന്ത് കളർ എനി ഇണ്ടയിനിയത് ആ റോസ് കളർ ഞാനിപ്പോ അതേപോലെ തന്നെ കൊഴിച്ചിട്ടിട്ടുണ്ട് കടലാസ്പ്പൂവ് ഒരു എന്താണ് വയലറ്റ് കളറും കടലാസപ്പൂ അതേപോലെ തന്നെ റോസ് കളറും കുഴിച്ചിട്ടിട്ടുണ്ട് ഇതേപോലെ തന്നെ ചെറിയ മരമാണ് അതി്മ ഉണ്ടായിട്ടുണ്ട് പൂവ് തുറ്റുണ്ടായിട്ടുണ്ട് ഒന്നുമേൽ ഇതേപോലെ തന്നെ നീളത്തി പോകും എങ്ങനെങ്ങ ചെിച്ചട്ടിയിലാണ് കുഴിച്ചിട്ടത് അല്ലെങ്കിൽ
അല്ല അത് ഞങ്ങളൊക്കെ ചെറുത ആ മതിലിന്റെ ഇതില് ഞങ്ങളൊക്കെ ചെറുതായിട്ടേ നല്ലോണം ഉണ്ട്
ആഹ ആ മതി മതിലുള്ള വീട്ടുകൾക്ക വീടുകൾക്കൊക്കെ കടലാസ് പൂവ് കുഴിച്ച് കുഴിച്ചിട്ട് നല്ല രസമാണ് പുറത്തോട്ട് ചാഞ്ഞ നിൽക്കുമ്പോൾ അതിൽ തന്നെ നിറച്ച് പൂവ് തന്നെ പുറത്തന്ന് വീ
അതിരിനി നമ്മളാ തിരിനിആക്കി കുഴിച്ചിടോലോ പണ്ടൊ
ആഹ ആഹ തിരിന ആക്കിയോ തിരിണകി എനിക്ക് മനസ്സിലായില്ല എന്താണ് സാധനം അതിരി അതി ഇന്നെ തിരിനാക്കിന്നാണോ പറയല്
അല്ല അത് കേട്ടോട്ത് പിയ ചതേക്കാരം
ആ ആ് ആ് അങ്ങനെ കേട്ടത് പിയച്ചത് ആ ആ അ അ ഇതിരിന്റെ അടുത്തൊക്കെ അതൊക്കെ ര അതിരിന്റെ അടുത്ത് ഇതേപോലെ തന്നെ വള്ളി ചെടികള് അങ്ങനത്തൊക്കെ കുഴിച്ചിടും നമ്മള് പുറത്തോട്ട് അതായത് റോഡിന്റെ വക്കത്തൊക്കെ ആണെങ്കിൽ റോഡിന്റെ പുറത്തോട്ടേക്ക് കാണാൻ നല്ല ഭംഗിആയിരിക്കും വീടിന്റെ ഗേ ഗേറ്റിന്റെ രണ്ട് വശത്തൊക്കാണ് കുഴിച്ചിടുന്നത് നല്ല ഭംഗിയായിരിക്കും കാണാന് വീട് തന്നെ ഒരു മനോഹരമായി ട്ടാവും ഞമ്മുക്ക് കാണ ചെടികളോ ഉണ്ട് പൊറത്തുന്ന് നോ ന്നവർക്ക് നല്ല ഭംഗി ഉണ്ടാവുവേ
ഉം ഉം
എനിക്ക് ഭയങ്കര ഇഷ്ട അങ്ങനെ പക്ഷെ ഞങ്ങള അവിടെ വലിയ മതിലൊന്നുല്ല അതുകൊണ്ട് പിന്നെ ഞാൻ നിലത്ത നിലത്തല്ല ചട്ടിയിലാണ് കുഴിച്ചിട്ടെ പക്ഷെ ചട്ടിയിൽ കുഴിച്ചിടുമ്പോ ഞങ്ങളിങ്ങനെ കൊറോണ ടൈമിൽ ഉണ്ടായിരുന്നല്ലോ കൊറേ സിമെന്റ് കൊണ്ടൊക്കെ ചട്ടി ഉണ്ടാക്കല്
ആ
അതേപോലെ ഉണ്ടാക്കിയിരുന്നു ച ട്ടി ചട്ടി ഉണ്ടാക്കിയാണ്ട് എ അതേയ്ത് ഉം അ സിമന്റിന്റെ ചട്ടി ഒരു വലിയൊരു ചട്ടി വാങ്ങിട്ട് നമ്മളെന്ത് ചെയ്ത് ഞങ്ങളുടെ വീട് മേലക്കെടുത്തിനു അപ്പൊ അതിന്റെ എംസാനും ഇതൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു ഞങ്ങൾ ചെടിച്ചട്ടി ഉണ്ടാക്കി ചെടിച്ച ട്ടി ഉണ്ടാക്കിയിട്ട് അതിന് ഹോൾസ് ഇട്ട് ടുത്തടീല് മി ഷീനോണ്ട് ഹോൾസിട്ടോടുത്തു അപ്പൊ ഹോൾസിട്ടോടുത്ത് ത്തപ്പം എന്തേയ്ത് ഇപ്പം മണ്ണൊക്കെ നിറച്ചിട്ട് അയില് കടലാസ് ചെടി കുഴിച്ചിട്ടാണ്ട് മതിൽ ചെറിയ മതിലുണ്ട് അതിമ്മൽ വെച്ചു അതിമ്മ വെച്ചപ്പോ അതിന്റെ വേര് അടീത്തെ വേരില്ലേ മതിലിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി അപ്പ പിന്നെ മതില് പൊ കിട്ടാനായി കാരണാവും വിചാരിച്ചത് ഞാനത് ഇളക്കി ഇളക്കി അതിമ്മെന്നു എടുത്ത് ഏ പൊട്ടിച്ചെടുത്ത് അപ്പൊ വേരു മുറിഞ്ഞാണ്ട് അപ്പുറം വെച്ച് അത് നല്ല വെയിലത്ത് നാഗം ഉണങ്ങിപ്പോയി ഫുള്ള് പോയി നല്ല തുറ്റിണ്ടാവണ കടലാസ് ചെടിയും അങ്ങനെ ഉണങ്ങി പോയാണ് ഞാൻ നനച്ചു നനച്ചു നനച്ച് ഉണ്ടാക്കി ഇപ്പ മഴ ഇപ്പ നല്ല അടിപൊളിയായി പിന്നെ ആ മതിലിന്റെ അതിന്റെ ഉള്ളിലേക്ക് വേര് ഇറങ്ങിന്ന് പറഞ്ഞില്ലേ അവിടന്ന് കൊണ്ട് തെർത്ത് ഇങ്ങനെ പോകുന്നെണ്
അങ്ങനെ ഉണ്ടെങ്കി കാണാൻ നല്ല രസമാണല്ലോ കൊറേ ഇങ്ങനെ കൂടി നിക്കുമ്പോ അതൊരു വേറെ
ഇന്നന്നെ വേണ്ട മതിൽമേലൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ ഈ ശവനാറിന്ന് പറഞ്ഞ ചെടിയുണ്ട് ടൊ ഒരു
അതെ ചെലപ്പം കണ്ടപ്പം എനിക്ക് അങ്ങനെ അറിയൂലേ ഏതാണ്ന്ന്
കളറി ഒരു പൂവിടുന്ന ചെടീണ്ട് അതെ മതി അയിന് മു മണ്ണന്നെ വേണ്ട മതിലിമേൽ ഉണ്ട് എന്തു ഉഷാറില് നമ്മള് ചട്ടിയിൽ കുഴിച്ചിട്ട് അ അത്ര ഉഷാറില് ഉണ്ടാവൂല്ല പക്ഷേ അത് സ്വയം വളരുകയാണെങ്കിൽ അതിന് നമ്മളൊന്നും ഒരു വളോ ഇട്ട് കൊടുക്കണ്ട ഒന്നും ഇട്ട് കൊടുക്കണ്ട അത് മതിൽമേല ഇങ്ങനെ ഉണ്ടാവും നല്ല ചെടികളായിട്ട് നല്ല പൂ പൂക്കളിട്ടും ചെയ്തണം അതിൽമേലെ ഞങ്ങൾ നിലത്ത് ഇണ്ടാവണേന ഷ ചാർലുണ്ടാവും അതിന്മേൽ ചെല ചെടികൾ ക്ക് അങ്ങനെണല്ലോ വേരാണ് അതിന്റെ പ്രാധാന്യം മണ്ണൊന്നും വേണന്നൊന്നും ഇല്ല അങ്ങനെയാണ് ഉം എന്നി ആ പിന്നെ നിങ്ങൾ വ നിങ്ങൾ വളക്കെ ഇട്ട് കൊടുക്കലു ണ്ടോ?
ആഹ് ഇവിടെ എന്താ ഈ ആടും പശുവൊക്കെ ഇണ്ടായിനി അന്നാ ഐന്റതൊക്കെ ഇങ്ങനെ കോയിന്റെയാളം ആ അങ്ങനത്തതൊക്കെ ഇട്ട് കൊടുക്കും അല്ലാതെ അങ്ങനൊക്കെ മേടിച്ചു ലോ
ആ ആടിന്റെ ആട്ടും കാട്ടം അതേപോലെ തന്നെ ഉണക്കിയാണ്ട് നല്ലോണ്ണം ഉണക്ക്യാണ്ട് ഇതേപോ തന്നെ നല്ല ഒരു പട്ടിക എന്തെങ്കിലും ഇത്ണ്ട ഒരു ഇടിക്കുന്നൊരു സാധനംണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇടിച്ച് പൊടി പൊടി അയക്കാണ്ടൊക്കെ എടുത്ത് വെച്ചാണ്ട് എനിക്ക് ഭയങ്കര ആദ്യം ഇഷ് ട്ടാണ് ചെടി ളോട്
ആഹ്
ഭയങ്കര താല്പര്യമാണ് പക്ഷെ ഞങ്ങക്കിപ്പിള്ള പാ യാ ണെന്നുള്ളൂ മുറ്റം നറച്ചും കൊത്താനൊന്നും കഴിയൂല മണ്ണൊക്കെ കഷ്ടപ്പെട്ട് അപ്പറത്തെ എവിടെയെങ്കിലൊക്കെ വീടെടുക്കണ പണികളോ അങ്ങനെ എന്തെങ്കിലൊക്ക ഉണ്ടെങ്കിൽവിടെന്ന് കുഴിയൊക്കെ കുത്തുമ്പോ മണ്ണുണ്ടാവുമല്ലോ വേസ്റ്റ് മണ്ണെ അതൊക്കെ നമ്മളെന്ത ചെയ്യും ഉന്ത് വണ്ടിയിലാക്കിയിട്ട് ചാക്കിലാക്കിട്ടൊ ഒക്കെ കൊണ്ട വന്നിട്ട് കൂട്ടി വെക്കും അങ്ങനെയാണ് ഞങ്ങളെ വീട്ടില് പ പച്ചക്കറിയും ആയിട്ടും ഇതേപോലെ തന്നെ ചെടിയായിട്ടൊക്കെ ഉണ്ടാക്കല് അല്ലാതെ മണ്ണ് വീട്ട മണ്ണ് നല്ല മണ്ണില്ല കിട്ടൂല ഭയങ്കര പ്രയാസമാണ് അവിടെങ്ങനെ മ ണ്ണൊക്കെണ്ടോ നല്ല മണ്ണാണോ?
ആഹ് അതൊക്കെ ഉണ്ട് അയിനൊന്നും കൊയപ്പില്ല
മണ്ണിനൊന്നും കുയപ്പ ല്ലല്ലേ അതുകൊണ്ട് മണ്ണിന് കുഴപ്പമില്ല മണ്ണിനൊന്നും കുഴപ് പ്പമില്ലെങ്കിൽ നമ്മ ക്കെ ഉണ്ടാക്കാൻ തന്നെ ഒരു ഉഷാറുണ്ടാവും. ഇതിപ്പം നമ്മള് വേറെ ത്ത് ആ മണ്ണ് മൂന്ന് വർഷം ഏറിയ ഒരു മണ്ണ് ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞ പിന്നെ മാറ്റി കൊടുക്കണം എന്നാലാണ് ആ ചെടി അതിന്റേതായിട്ടുള്ള ഇതില് വളർച്ച ഉണ്ടാവുള്ളൂ അതിന്. അല്ലെങ്കിൽ പിന്നെ അതൊരു മുരട് ഡിപ്പ് പോലെ ഉണ്ടാവുക ചെയ്യാ ഇതിപ്പം എന്താ അങ്ങനെ മാറ്റി കൊടുക്കാന് കൊറെ ചെടികളൊക്കെ നശിച്ചിട്ടോ ഒരു നൂറിന്റെ മേലൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ ചെടി. പക്ഷെ അതൊക്കെ നശിച്ചു പോയി. മഴ പെയ്തിട്ടല്ല മണ്ണില്ലാഞ്ഞിട്ട് പിന്നെ വേനൽക്കാലം ആയപ്പോ വെള്ളം എന്ത ചാതി ഒരു മുരടിപ്പ് പോലെ ഉണ്ട് ഉണ്ടായി
ആഹ് ആഹ് ഓക്കെ എന്നാ ശരി ആഹ്